കാ കേൾക്ക്ണ്ടാ ആഹ് ആഹ് എന്താണ് ഭക്ഷണം കഴിച്ചാ
ആഹ് ഫുഡ്ഡ് ഒക്കെ കഴിച്ചു. എന്താ സ്പെഷ്യല്
സ്പെഷ്യലോ, ഇന്ന് സ്പെഷ്യലൊന്നും ഉണ്ടാക്കില്ലടോ, സാമ്പാർ വെച്ചു, പിന്നെ മീൻ പൊരി ച്ചു
ആഹ് ആഹ് ആഹ് ഏഹ് അഹ് സാമ്പാറിന്റെ റസ് പ്പി ഒന്ന് പറഞ്ഞരൊ ഇഡലി, സാമ്പാർ എൻക്ക് ണ്ടാക്കാനറില്ല ജസ്റ്റൊന്ന് റസിപ്പി പർഞ്ഞെ
ആഹ് സാമ്പാറ്, ആദ്യം പരിപ്പ് കഴുകിയിട്ട് കുക്കറിലിടാ അല്ലെങ്കി പിന്നെ നമ്മള് പരിപ്പ് കൊർച്ച് നേരം വെള്ളത്തി ഇട്ട് വെച്ചിട്ട് ക് വെക്കാച്ചാല് പെട്ടൊന്ന് നമുക്ക് കുതിർന്ന് കിട്ടും പിന്നെ അത് കുക്കർ ല്ട്ടിട്ട് അതിലേക്ക് സവാള സവാളടാ പിന്നെ കൊറച്ച് വെളി ചെണ്യും കൊറച്ച് ഉപ്പ് ഇട, കൊർച്ച് മഞ്ഞപ്പൊടി വേണങ്കി ഇട്ടാ മതി, അല്ലെങ്കി ഇടണ്ട ട്ടോ, എന്നിട്ടമ്മള് കു ക്കർല് വക്ക. ന്നട്ട് മുരും മൂന്ന് വിസിലടിച്ചാല് ആ പരിപ്പ് വേവും. അങ്ങട്ട ആ വെന്താ പരിപ്പമ്മള് പത്രത്തേക്ക് ഒഴിച്ച് വെക്ക. അല്ലെങ്കി നമ്മള് എന്താണ് ന്ന പച്ചക്കറി ഇടുമ്പോ അത് അവടെ ഒട്ടിപിടി അപ്പത് വേണ്ടാന്ന് വെച്ചിട്ട, ആഹ് ഒരുമിച്ചിടുമ്പ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പാകെ താവും. പ്രശ്നാവും, അപ്പൊ നമ്മള് ആ വേവി ച്ച് വെച്ച പരിപ്പ് അവിടെ മാറ്റി വെച്ചിട്ട് നമ്മള് ഈ അരിഞ്ഞ് വെച്ച കഷ്ണങ്ങളൊക്കെ കുക്കർല്ട. ഞാന്ന് കുക്കർലാട്ടൊ ഇണ്ടാക്കിയത്
ആഹ് ആഹ്
മക്കൾക്ക് സ്കൂൾ കൊ കൊണ്ടോൻ വേണ്ടിട്ടേ എ പിന്നെ
കഴിക്കാൻ ഇഷ്ടമാണോ സാമ്പാർ ഇഷ്ടാണോ
ആ സാമ്പാർ ഇഷ്ടൊക്കെ തന്നെയാണ് ഇന്ന് വെച്ചത് ഉമ്മയാണ് അപ്പൊ ഞാൻ പിന്നെ അങ്ങനെ നോക്കി അങ്ങനെ വെക്കണതെന്നുള്ളത് ഡാല്ല ഇക്ക് പിന്നെ ആവശ്യം വരൂലൊന്ന് വിചാച്ചിട്ട് പിന്നെ ഞാൻ നോക്ക താ
ആ അത് ശരിയാ പിന്നെ വേറെ ഏതൊക്ക ഒക്കെ ഉണ്ടാക്കും കറി ഐറ്റംസ് ഒക്കെ ഏതൊക്കെ ഉണ്ടാക്കും സാമ്പാർ അതിനയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വേറെ ഏതൊക്കെ ഐറ്റംസ് ഉണ്ടാക്കും ബിരിയാണിയ ഒക്കെ വെക്കുമോ
ആഹ് ബിരിയാണി കേ വക്കും ആഹ് പൊറച്ച് അല്ല പുഴുങ്ങി ബിരിയാണി വെക്കും അങ്ങനെക്ക ഉം എ സ്പെഷ്യൽ ഉള്ള ദിവസങ്ങളൊക്കെ ആണെങ്കിൽ വെക്കും അല്ലെങ്കിൽ മന്തി അങ്ങനെയൊക്കെ വെക്കും
ഓ ഓ അത്ര ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കും അല്ലേ മന്തിയോ അൽഫാമോ അതോ അത ഉണ്ടാക്കുക
ആ മന്തി അങ്ങനെയല്ല മന്തി മന്തി എങ്ങനെയ വെച്ചാ ആദ്യം പൊരിച്ചെടുക്കും
ആ ഓക്കെ ആ ഒരു മൂതല് അത ഈ മയോണീസ് അതിലേക്ക് ഉണ്ടാക്ക കൊല്ല അത എങ്ങനെയ നിങ്ങളെ റെസിപ്പി എങ്ങനെയ ഞങ്ങ ഒന്ന് പറഞ്ഞുരോ
ആഹ് ഞാൻ ഞാന ഉണ്ടാക്കുന്ന റെസിപ്പിയ എന്താണ് മുട്ട വേവിച്ച് അതിന്റെ വെള്ള എടുക്കും പിന്നെ ഒരു മഞ്ഞം ബാക്കി മൂന്ന് വെള്ള എടുക്കും എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി റണ്ടെണ്ണം പിന്നെ സൺഫ്ലവർ ഓയിയില് പിന്നെ കാശ്മീരി മുളക് അത്ടും പിന്നെ ചെറുനാരങ്ങഡയുടെ നീര് അത് വയ്ക്കും എന്നിട്ട് മിക്സ്യിൽ യിട്ട അടിക്കും അപ്പൊ നമുക്ക് എരിവിന് വേണ എന്നുണ്ടെങ്കിൽ നമക്ക് കുരുമുളക് ഇട്ടു കൊടുക്ക കേട്ടോ
ആ അപ്പൊ ചെറു നാരങ്ങയുടെ ഇല്ല ഈ ഒരു ചെറുനാരങ്ങയുടെ പേരുണ്ടല്ലോ അത് അതിന്റെ പാക്യരൊക്കെ നമ വിനഗിരി യൂസ് ചെയ്യുന്ന പ്രശ്ന ഉണ്ടാവും അത് രണ്ടു ടെസ്റ്റ്‌ ച്ചു എടുക്കാനുണ്ടോ രണ്ട് രണ്ടും തമ്മില്
ഇല്ല ഞാന് രണ്ടും നോൽകാറുണ്ട് വിനേഗർ ഇല്ലെങ്കിൽ ചെറുനാരങ്ങ എടുക്കും ചെറുനാരങ്ങ അല്ലെങ്കിൽ വിനേഗർ എടുക്കും നമുക്കൊരു പുളി ഉണ്ടാവുമല്ലോ ടേസ്റ്റില് ആ അത് കിട്ടാൻ വേണ്ടിട്ടാണ്
ആഹ ശരി
ഉം പിന്നെ ചിലന് മയോണേസ് മധുരം പോലെ തോന്നും ക്കണെങ്കിൽ നമ്മള് പഞ്ചസാര കൊറച്ചിട്ടാ അതികിടാൻ പാടില്ല ചെറുതായിട്ട് ഇട്ടെടുക്ക ആപ്പം പിന്നെ നല്ല ടേസ്റ്റ് കിട്ടും
ഓ അങ്ങെനെ ഉണ്ടല്ലേ
ഉം ആ പച്ച അടിക്കലില്ലട്ടെ ഞാന് പച്ച ഉണ്ടല്ലോ
ആ ന്റെ പേര് ഇവിടെക്കെ പറയന്ത ഷെൽത്ത അവിടെ എന്താ പറയാ
ഏ ഏ എന്താണ് പറഞ്ഞേ
ശൽത്ത ശെൽത്ത
അതെ ഞാൻ ആദ്യമായിട്ട് കേൾക്കന്ന് ഏ ഞവിടെ മയോണസും മുട്ട അങ്ങനെ തന്നെ പറയാ
അതില്ല അതല്ല അവി ഗ്രീൻ കളറ് ഉണ്ടല്ലോ ഗ്രീൻ കളർ ആ ആയിട്ട് ഈ മസാല ഒക്കെ ഇട്ടിട്ട് അതിന്റെ കൂട ഒന്നും കൂടെ ഉണ്ടാവല്ലോ ടൊമാറ്റോ ഒക്കെ ഇട്ടിട്ട് അതിന് എന്താ പറയാ
ആ അതിനൊക്കെ അത്ര ഇപ്പ നി്ചല്ല ട്ടാ അതത്ര അറിയില്ല ഈ ഈ പച്ചക്കളർ ഇള്ളതല്ലേ അത് മല്ലിച്ചപ്പ് പൊതിന ആഹ അങ്ങനെ ഇട്ടിട്ട് അടിക്കണംന്ന് അത് ഇവർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്യാറില്ല പിന്നെ ഈ തക്കാളിയും ഉ സവാളിയും പച്ചമുളകും പിന്നെ കാശ്മീരി മുളക്പൊടിയും കൊറച്ച് സുർക്ക ഒഴിച്ചിട്ട അടി പ്പം അത് ടേസ്റ്റ് ഇണ്ട് അത് നന്നാവും ആ ചുവപ്പ് കളർള്ളത്
ആഹ അല്ല എഗിനെ ല്ലേ
ആഹ അങ്ങനെ
അപ്പൊ അതിലേക്ക് ചിലര് അ ചില പല മക്കൾക്ക് പലതാണല്ലോ ചിലർക്ക്
ഞാൻ ഇവർക്ക് ഇഷ്ടം ആ അതെ ആ ഇവർക്ക് പിന്നെ മയോണേസ് കിട്ടിയാല് വേറൊന്നും വേണ്ട മയോണേസ് മതി
ആ അപ്പൊ ഫേവറേറ്റ് മക്കള് ഫേവറേറ്റ് ഫുഡ് ഏതാണ്
അവർക്ക് മന്തിയാണ് ഇഷ്ടം മന്തി മന്തി ഉം ഉം നിങ്ങളൊ എന്തൊക്കെ ഫുഡ് ഇണ്ടാക്കും
ഞാന് അങ്ങനെ എല്ലാ ഫുഡഡും ഒന്നും ഇണ്ടാക്കുല പക്ഷെ ആ അതായത് ബോസ്റ്റ് അങ്ങനെയൊക്കെയള്ള അല്ലെങ്കിൽ ഷവർമ്മ ഇത്ര ഐറ്റംസ ഒക്കെണ്ട് ആഹ ഷവർമ്മ അങ്ങനെയൊക്കെ ആ ജസ്റ്റ് അത് നമ്മള് ഗുബ്ബൂസ് വാങ്ങിച്ചിട്ട് പിന്നെ ചിക്കൻ ഇതാക്കിയിട്ട് മരിനേറ്റ് ചെയ്തിട്ട് അതല്ല പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ അങ്ങനെണ്ടാവല്ലോ
മസാല എങ്ങനെയാണ് കുബു ആഹാ അതിന് ഷവർമ്മക്ക്
അതിലേക്കുള്ള മസാല കൊടുക്ക അതായത് ഇപ്പ ആ ചിക്കന് ആഹ് മഞ്ഞൾ പൊടി മുളക് പൊടി ജസ് റ്റ് അതൊക്കെ ഇട്ടിട്ട് അതായത് പെരിചീരകൊ ഇട്ടിട്ട് ആഹ ഇണ്ടാ
അതെല്ലേ ആഹ ആഹ
എന്നിട്ട് അതിലേക്ക് ജെസ്റ്റ നമ്മളിപ്പോ നല്ല രീതിയിൽ പൊരിക്കാതെ ജസ്റ്റ ഒന്ന് മാരനേറ്റ് ചെയ്തെടു ക്കുല്ലോ
ആഹ ആഹ അതില് ഇഞ്ചി വെളുത്തുള്ളി മസാല തേക്കുവോ
ആഹ മസാല പേസ്റ്റ് ഒക്കെടും അപ്പൊ ഓൾറെഡി ഇപ്പൊ നമ്മള് ആഹ ചിക്കൻ പൊരിക്കുല്ലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് ഇടുന്ന അത് മസാലകളൊക്കെ വെച്ചിട്ടാണ് കാരണം വേറെള്ള ഐറ്റംസ്ക്കെ ഒന്നും ഞാൻ യൂസാക്കാറില്ല
അതെ എന്താണ് നമ്മളെ ഉം പൊരിക്കണ സംഭവല്ലേ ചിക്കൻ പൊരിക്കൂല്ലേ അതിന് നമ്മള് ഇഞ്ചി വെളുത്തുള്ളി പേസ് ത്തെക്കും അതുപോലെ ഇതിലും തേച് പിടിപ്പിച്ചിട്ട് പിന്നെ സെപ്പറേറ്റ് ഇതില് എന്താ പെരുഞ്ജീരകം ആഡ് ചെയ്യുന്ന് മാത്രം ത്രേ ഉള്ളൂല്ലേ
ആഹ അതെ അതെ സെപ്പറേറ്റ് പെരിഞ്ജീരകം ജസ്റ്റ്‌ ഒന്ന് അഡ് അത് കൂടുതൽ അവര് എല്ലത്തിനും ഓരോ ടേസ്റ്റ് ആണല്ലോ അപ്പ ഓവറാവ
ആഹ ആഹ ആഹ ആഹ
കുറച്ച് വണം ആ ഒരു രീതിയിലുള്ളതാ വേണ്ടത്
അതെല്ലേ ആഹ ഓക്കെ ഞൻ ഇണ്ടാക്കി നോക്കിട്ടില്ല ഇനി ഇണ്ടാക്കണം
ആഹ ഓക്കെ പിന്നെ വേറെ തെങ്കിലുംറെസിപ്സ് ഒ ക്കെ ണ്ടോ ഇണ്ടെങ്കിൽ ഷെയർ ചെയ്യട്ടോ ട്രൈ ചെയ്ത് നോക്കാലോ
ആഹ ആഹ ഹ് ഹ് ഉം നിങ്ങളെ ഫോൺ
ഈ ഒരു ഫ്രൈഡേക്ക് സ്പെഷ്യൽ അങ്ങനെയൊക്കെ ഉണ്ടോ ഹെ ഫ്രൈഡേ
ആഹ് ആ അങ്ങനെ ആഹ് ഇല്ല നമ്മടെത്ത്അങ്ങനെതൊന്നുമില്ല സ്പെഷ്യൽ ഒന്നും ഞങ്ങളവിടെ അങ്ങനെ ഉണ്ടാക്കോ ലീവിന് സൺഡേക്കെ
ഞങ്ങള് അവിടെ ഇല്ല പക്ഷെ നമ്മൾ ഈ ഏരിയലകള് അതായത് സൺഡേ ഇപ്പം സ്കൂൾ ഇല്ലാത്ത ഡേയ്സ് ആണല്ലോ അപ്പൊ അങ്ങനെ ബിരിയാണി അല്ലെങ്കിൽ ഗീ റൈസ് അ അത്തരം സ്പെഷ്യൽസ് അല്ലാത്ത അല്ലാതെയൊന്നുമല്ല അതേപോലെന്നെ ആ അതെ അതെ ആ അതെ അതുപോലെ തന്നെ ഈ ഒരു ആഹ് ഫ്രൈഡേൽ ഇപ്പോ ചെല ഫാമിലീസിനോക്കെക്കാണ മോരിക്കറി അങ്ങനൊക്കെ ഉണ്ടവോലോ ബീഫും മോര് ക ആഹ് ബീഫ് ഞാൻ അത്രങ്ങട്ട് ഓക്കെല്ല പക്ഷെ ഉമ്മാന്റെറസിപ്പി അടിപൊളിയാണ്
ആഹ് ഉമ്മാന്റെ റെസിപ്പിഒക്കെ കണ്ടു പഠിച്ചിട്ടുണ്ടോ
അല്ല ഉമ്മാന്റെ റസി റസിപ്പി കുറച്ചൊക്കെ ട്രൈ ചെയ്ത് നോക്കലണ്ട് പക്ഷെ അത് അടിപൊളിയാണ്ട്ടോ കാരണം ഉമ്മ എല്ലാ മസാലകളൊക്കെ അതായത് മസാല ഉള്ളികളൊക്കെ അത്യാവശ്യം നല്ലണം ഇട്ടിട്ട് ബീഫ് വേവിച്ച് പിന്നെ ലാസ്റ്റ് മസാലകളൊക്കെ ഇങ്ങനെ വറുത്തിട്ടാണിടല്ല അപ്പ അതരു വേറൊരു എന്തോ ഒരു ഡിഫറന്റ് ടേസ്റ്റ് ആണ് ഇ നമ്മള് ഒരു ഹോട്ടലിൽന്നൊക്കെ കഴിക്കണ ആ ഒരു ഫീല് വരും
അതെല്ലേ ആഹ് അ ശരി
ബീഫ് അച്ചാർ കഴച്ചിട്ടുണ്ടോ
ഇല്ല അത് കഴിച്ചിട്ടില്ല അത് ഈ ഇങ്ങള് കഴിച്ചിട്ടുണ്ടാ
ബീഫ് അച്ചാറ് ഇപ്പ എനിക്ക് ഇന്ന് സ്പെഷ്യൽ ഉണ്ടായിരുന്നു അത് ഉമ്മ ഉണ്ടാക്കിയത്ണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി
ആഹ് അതെങ്ങനെ ഉണ്ടാക്കാ ഞാൻ ബീഫ് അച്ചാറ് കഴിച്ചിട്ടില്ല ബീഫ് പൊരിച്ചത് കഴിച്ചിട്ടുണ്ട്
ആഹ് ബീഫ് ആ ബീഫച്ചാറും അതെന്റെ ഉമ്മന്നെ ഉണ്ടാക്കിപ്പോ ഞാൻ ഉമ്മ്മാനോട് റെസിപ്പി ചോദിചിട്ടാണെങ്കി ആഹ് ഉമ്മ പറഞ്ഞത് ബീഫ് അപ്പഅതിനായിട്ട് ജസ്റ്റ് ഇപ്പ നമ്മൾആഹ് അപ്പൊ അതായത് ഈ ഒരു ഗ്രേവിക്കെ ആക്കുന്ന സമയ ത്ത് ജസ്റ്റ് പീസ് പീസ് ആക്കൊല അപ്പൊ അതിന് പകരം ഇങ്ങനെ കുറച്ച് ആ വലുതായിട്ടുള്ള പീസ് സീആക്കി കട്ട് ചെയ്തിട്ട്
ആഹ്
അത് ജസ്റ്റ് ഒന്ന് വേവിക്ക
ആഹ്
എന്നിട്ട് ആ ഒരു ആഹ് എണ്ണ ഇണ്ടല്ലോ നല്ലണ്ണ
ആഹ്
അതൊക്കെ ഇടായ് ഇത് ഇഞ്ചി വെുത്തുള്ളിയെല്ലാം അപ്പൊ ഓൾറെഡി അച്ചാറിലേക്കുള്ള എല്ലാ മസാലകളും ഇട്ടിട്ട്
ആഹ്
ആഹ് ഒന്ന് സെറ്റ് ആക്കാം ആഹ് ഒരു ഇത്പലെ എല്ലാം മിക്സഡ് ആക്കിട്ട അടിപൊളിയാണ് സംഭവം പൊളിയാണ്
അതെല്ലേ ആഹ് അച്ചാർ പൊടി ഇടോ അതാേ മുളക് പൊടി മഞ് അങ്ങനെ അത് മാത്രേ ഇടൊള്ളോ
ആഹ് അച്ചാറുപൊടി മുളക്പൊടി
അതെല്ലേ ആ ആഹ് അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാവും ആഹ് പറയുമ്പോതന്നെ അച്ചാറിന്റെ ടേസ്റ്റ് വന്നിട്ടുണ്ട് മഴ പെയ്യണ്ടാ അവിടെ
അതെ പെയ്യുന്നുണ്ട്
ആ ഇവിടെ മഴണ്ട് മഴ ഇങ്ങെനെ ചാറി ചാറി വരുണ്ണ്ട് മ്മ്ഹ് ഞ്ഞിപ്പ പ്പളാവടെ സ്ട്രോങ്ങ്‌ ആവ
ഉം എന്താ ചെയ്യുന്നത്
ഞാന് ഒന്നുല്ല ഹൗസ് വൈഫാണ്
ആണോ ആഹ് ആഹ് ഗു
എന്താച്ച ആഹ് മക്കളുണ്ട്
എത്ര ആള്
ഒരാള്
അതെ ആഹ് ഞാനും വീട്ടില് വർ വീട്ടിലിരിക്കാണ് വർ ക്കൊന്നും ചെയ്യുന്നില്ല മക്കളൊക്കെ സ്കൂളില് പോയി മൂന്നു പേരാണ്
ഒരാള് ഏഴില് ഒരാള് മൂന്നില് മോള് എൽ കെ ജിയില്
ആഹ് അതെ
ഉം പിന്ന ഇവിടെ ഇക്കാടെ വീട്ടിലാണ് ഉള്ളത്
ആഹ
അതെ ഉം ഉം അപ്പൊ അവിടെ ആരൊക്കെണ്ട്
ഇവിടെ ഞങ്ങള് എല്ലാരും ജോയിന്റ് ഫാമിലിയാണ് ഇവിടെ എല്ലാരും ഇണ്ട് മറ്റല്ലാരും ഉണ്ട്
ഉം ആഹ് ആഹ് അത് ശരി വീട്ട്ക്ക് പോയിരുന്നോ നിക്കാന്
ഞാനിപ്പ ആഹ് അതായത് വന്നിട്ടുള്ളൂ പോയി വന്നിട്ടൊള്ളൂ
അതെ അത് ശരി ഉം ഉം കുട്ടിക്ക് ഇപ്പ എത്രെ കുട്ടിക്കെത്രായി
ആഹ് മോനിക്കപ്പൊരു വയസാവുന്നേള്ളൂ
അതെ ഉം ഉം അപ്പൊ എങ്ങനെ ഉം ക എങ്ങനെ നടക്കുവോ എന്ത് എന്ത് ചെയ്യും കുട്ടി
ആഹ് അവനിപ്പോ ഒരു വയസ് അവന് നടക്കുവൊക്കെ ചെയ്യും
അതേല്ലേ ഉം ഉം ഞങ്ങളിവിടെ അടുത്തൊരു കുട്ടിണ്ട് അവനും ഒരു വയസ് ഈ മാസംതാ ആവും
അപ്പൊ അവന്റെ അതേ താ ആയിക്കാരം
ആഹ് ആഹ്
ആഹ് അത് മോൻക്ക് ഒരു വയസായില്ലേ
ആഹ് അതെ പിന്നെ ആഹ് അവനക്ക് ഏപ്രിൽ ഏപ്രിൽ കഴിഞ്ഞിട്ടാണ് ആയിട്ള്ളത് ഒരു വയസ്‌ കയ്ഞ്ഞു അതെയ ഇത് ജൂലൈ അല്ലേ ആയിട്ടുള്ളൂ
ആഹ് അതെ ആഹ് ആഹ് ഉം പിന്നെ വേറെ എന്തൊക്കെയ വിശേഷങ്ങള് യാത്രൊക്കെ ഇഷ്ട്ടാണോ